ഹലോ ആ കേക്കാം കേക്കാം ക്ലിയർ ആുന്നില്ലേ
ക്ലിയർ ആയിട്ട് കേക്കാം എങ്ങനാ വെക്കേഷൻ ആയിട്ട് യാത്രകളൊക്കെ പോവാറുണ്ടോ
ഈയിടെ ആയിട്ട് വെക്കേഷന് യാത്രകളൊക്കെ പോകുന്ന കൊറവ ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്ത ശേഷം ഞാനിങ്ങനെ ഈ വെക്കേഷനൊന്നും പോയിട്ടില്ല. അയിന് മുമ്പത്തെ വെക്കേഷന് പോയട്ടുണ്ടായിരുന്നു ഞങ്ങൾ വയനാടോക്കെ പോയായിരുന്നു.
ആഹ് അങ്ങനെ ഫാമിലി ആയിട്ടാണോ അതോ കൂട്ടുകാരടോപ്പോ
ഉം ഫാമിലി ആഹ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയെ
ആഹ് കോളേജിന്ന് കോളേജിന്ന് ട്രിപ്പ് പോയായിരുന്നോ
എന്നെ ഇതുവരെ ട്രിപ്പ് വിട്ടിട്ടില്ല പോവണെങ്കിൽ ഫാമിലിയയി ട്ട് പോവാ. അങ്ങനൊരു ഇതാണ് വീട്ടാർക്ക് വയനാട് എവിടെയാ മറ്റേ ഞങ്ങളെ അങ്കിൾ അവിടെ ഉണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്ന് പോയി. ഭയങ്കര ഒരു ഏ എന്താ ഏ ആ ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്ന് പോയടാ ഒരു ദിവസം നല്ല ഗാ ഡാം ആഹ് ഡാം ഒക്കെ ഉണ്ട്.
ബാണാസുര സാഗർ ഡാം ആണോ?
ആ അങ്ങോട്ട് പോയില്ല ഞങ്ങള് ജസ്റ്റ് അങ്കിളിന്റെ വീട്ടിൽ പോയ സമയത്ത് അങ്ങനെ കൊറച്ചെടുത്ത് അവര് കൊറച്ച് ആഹ് കറങ്ങാൻ പോയ അങ്ങനെ പോയതേള്ളു
ആ പിന്നെ പിന്നെ ബീച്ചിലൊക്കെ പോവാറുണ്ടോ? ആഹ് ഞാൻ ഞാനാണെങ്കി ടി ടി സിക്ക് പഠിച്ചിട്ടാ ഡിഗ്രിക്ക് പോയേ ആഹ് അപ്പം അവി ടുന്ന് ഞങ്ങൾ ടൂറ് പോയായിരുന്നു ഏഴു ദെവസത്തെ ടൂറായിരുന്നു.
ഉം
അന്നേരം കൊറെ സ്ഥലങ്ങളി പോയി വയനാട്ടിലൊക്കെ ആദ്യ ഞങ്ങൾ വയനാടാ പോയേ അവടെ ഈ ബാണാസുര സാഗർ ഡാമും അതെ എടയ്ക്കൽ ഗുഹ ടൂറോവുമ്പോ പിന്നെ എടക്കൽ ഗുഹ കാണുവല്ലോ
ആഹ് ആഹ് കേട്ട് കേട്ട്ണ്.
ആഹ് എടക്കൽ ഗുഹയിലും പിന്നൊക്കെ പോയി അവട്ന്ന് പിന്നെ ഏഹ് ഇവടെ ബേലൂരും ചിക്മംഗ്ളൂരും ഗോവ പിന്നെ അങ്ങനെ ക്കെ വന്ന് പിന്നെ ബേക്കർ കോട്ട അവടെക്കെ കേറി അങ്ങനെ പോയായ്ര്ന്നു.
അതെയോ ആഹ്
ഞാൻ ഇതിന് മുമ്പും ഈ കൊച്ച് എന്ന ച്ച് സ്കൂളി പഠിക്ക്ന്ന സമയത്തും പത്തിലൊക്കെ പോയിട്ട്ണ്ട് ടൂറിന്
ഓഹ് ഓഹ് പക്ഷെ ഫ്രണ്ട്സിന്റെ ക്കെ കൂടെ പോവുമ്പോ നല്ല രസായിരി
ആഹ് നല്ല രസവായിരുന്നു ഇപ്പം ഇപ്പം എനിക്ക് ഏറ്റും ഓർമ്മ നിക്കുന്നത് ഇപ്പൊ ഈ പോയ ടൂറാ
ആതെ എല്ലാ എല്ലാ ടൂറും പോവാറുണ്ടോ ടെൻത് തൊ ട്ടങ്ങനെ
അങ്ങനെ എല്ലാ ടൂറോന്നുല്ല കു കുഞ്ഞ് കൊച്ചായിരിക്കുന്ന സമയത്ത് രണ്ട്, മൂ മൂന്ന്, നാല് ആ ക്ലാസ്സി പോയിട്ടുണ്ട്.
അതെയാ
കൊച്ചണല്ലോ പിന്നെ നമ്മള് പത്തിലാ പോയെ
ആഹ് ഹാ
ട്യൂഷൻ സെൻറ്ററിന്ന് പോയി സ്കൂളിന്നല്ല ട്യൂഷൻ സെൻറ്ററിന്ന
ട്യൂഷ് ആഹ് ആഹ്
പിന്നെ കൊറോണ ടൈം വന്ന് ആ സമയൊന്നും പിന്നെ എങ്ങും പോകത്തില്ലാര്
ഉം ഉം വീട്ടി തന്നെ
ആഹ് വീട്ടിൽ തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ പിന്നെ പോയത് ഇപ്പ ആ ടൂറിനാ പി പിന്നെ എടക്കെടക്കൊക്കെ ഇപ്പോ കൂട്ടുകാരുടെ കൂടെ ബീച്ചിലൊക്കെ പോവാറുണ്ട്
അതെയാ ഉം അങ്ങളെ എവിടേം വി
ബീച്ചി പോവോ അവടെ
ആഹ് ഇവിടെ അടുത്തൊരു ബീച്ചൊണ്ട് ആമ് എച്ചാ ആ ഇവിടെ രണ്ട് ബീച്ചൊണ്ട് ആഹ് ഒരു വല് ആഹ്‌ കാസറോഡ് ബീച്ച് ന്ന് പറയും അപ്പോ അവടെ ബേക്കൽ ബീച്ച് എവ്ടത്തെ ഫേമസ് ആഹ് ഫേമസാ അപ്പാ അവടെനിന്ന് പറയുമ്പം ഈ ഈവനിങ് ഒക്കെ ഇങ്ങനെ പോയി നിക്കാൻ ഭയങ്കര രസാ ഏഹ് ഒത്തിരി ആൾക്കാരും പിള്ളോരൊക്കെക്കെ വന്നിട്ട് നല്ല രസാ ഇങ്ങനെ അവിടെ കൊറെ റൈഡ് ആഹ് ഞങ്ങളൊരു രാത്രി രാത്രി പോയാ വല്യ സുഖവില്ല ഞങ്ങളൊരു നാല് മണിക്കെ കഴിഞ്ഞവി ട്ന്ന് എറങ്ങുവാണെങ്കില് ഒരു ആഹ് വെയിലും ആഹ് ഒരു അഞ്ച് മണി ആ സമയൊക്കെ ആവുമ്പോഴത്തേക്ക് ഞങ്ങളെത്തും അപ്പോ ആ ഒരു ക്ലൈമറ്റ് നല്ലേ സുഖവാണ് നല്ല ആൾക്കാരൊക്കെ വല്യ തെരക്കില്ലാത്ത സമയം ആറുമുണി തൊട്ടേ ഇങ്ങനേ ആൾക്കാര് വന്നൊണ്ടിരിക്കും
ആഹ് അല്ലെങ്കിലും ബീച്ച്ന്ന് വെച്ചാ നല്ല രസാ അവിടുള്ളൊരു തണുത്ത കാറ്റും ആ രേക്കെ വരുമ്പോ ഒരു തണുപ്പും പിന്നെ നമുക്ക് അവിടെന്ന് കളി ക്കുമ്പ സത്യം പറഞ്ഞാ സമയം പോവുന്ന അറിയത്തില്ല നമ്മടെ കൂടെ കുറെ പേരൂടെണ്ട് ണ്ടെങ്കി നമ്മള് അതിന്റെ കൂടങ്ങ് പോവും
അതെ അതെ നല്ലസ നല്ലരസാ എന്ന് വെച്ചാ എപ്പഴ്ങ്ങനേ പറയ്മ്പം നമുക്ക് പൂവാം ബീച്ചിൽ പോവാം ബീച്ചിൽ പോ ഇവിടെ എന്ത് പർഞ്ഞാലും ഞാൻ പറയും ആദ്യം പറയ്ണ് ബീച്ചിൽ പോവാ
ആഹ് അതാ പിന്നെ അവിടെ ഓരോ കടകളൊക്കെ കാണും പിന്നെ ഐസ്ക്രീം ഒക്കെ കഴി
ഉം ഉം അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചെലവാ അതുകൊണ്ടാണ് കൊണ്ടു പോവാതെങ്ങനെ ഇരിക്ക്ണ് പിന്നെ എടക്ക് കൊണ്ടുപോവും ഫ്രീയുള്ള ടൈമിലൊക്കെ ഇങ്ങനെ കൊണ്ടോവും
ആഹ് ഭയങ്കര ചെലവ്ന്ന് വെച്ചാ അവിടെത്തന്നെ ഓരോ കാ കടകളൊക്കെ ഓരോ സ്പെഷ്യല് ആ അവിടോട്ടൊക്കെന്ന് വെച്ചാ ഒത്തിരി സ്പെഷ്യലുകളുള്ള സ്ഥലമാണല്ലോ അപ്പൊ ഒത്തിരി കടികളും പൊരിപ്പുകളൊ
ഉം അതെ ഏ കൂടുതല് മറ്റേ മോമോസ് അങ്ങൻത്തെക്കെ ഇവിടെ അവിടൊരു കടയുണ്ട് ഇങ്ങനെ മോമോസിന്റെ കൊറേ ഫേ ഏ കൊറേ ഡിഫറന്റ് ആയിട്ടുള്ള ഫ്ലേവറിലുള്ള മോമോസ് കിട്ടും മെയിനായിട്ട് അത് കഴിക്കാൻ വേണ്ടിട്ടാ പോകുന്നത്
ആഹ് അതാ അതാ നമുക്ക് എന്തെങ്കിലും ഇഷ് ഇഷ്ടപ്പെട്ട നമുക്ക് പിന്നെ അവിടെ പോവാ ആഗ്രഹം വരും അപ്പ വീട്ടുകാര്വിചാരിക്കും നമ്മളെ കൊണ്ട് പോകുമ്പക്കിന് ചെലവാ അല്ലെങ്കിലെ എവിടെങ്കിലും പോയി കഴിഞ്ഞാ ഭയങ്കര ചെലവ്ന്നെ
ആന്ന് ആണ് ആണ് പിന്നെ പിന്നെ ഇവിടുന്ന് അവിടംവരേ പെട്രോൾ അടിച്ച് പോകുന്നേന്റെ അത് ഒരു ചെലവ് പിന്നെ മൊത്തത്തിൽ ചെലവാണ് പിന്നെ നമ്മുടെ കയ്യിന്ന് പൈസ എറക്കേണ്ടി വരും
അതാ അവടെ ചെന്നിട്ട് ഇപ്പ നമുക്ക് എന്തെങ്കിലും ഇപ്പ അതുപോലെ കഴിക്കുന്ന കാര്യത്തിന് വേറെ ചെലവ് പിന്നെ അവടെ ചെന്ന് കഴിഞ്ഞാ അവടെ നി നിക്കുന്നയ്ന് പിന്നെ വേറെ ചെലവൊന്നു ഇല്ല അത് ആസ്വദിച്ച് നിക്കാ.
അതെ കൊറെ സമയം ഈ സമയം പോകുന്നതേ അറിയ
അതാ അ അതെങ്ങനാ നമ്മള് ബീ ച്ച് പോയാ സത്യം പറഞ്ഞാ നമ്മൾ അങ്ങോട്ട് ചെല്ലും കുറച്ചു കഴിഞ് സമയം നോക്കുമ്പഴത്തേന് ഇത്രയും സമയം ആയോന്ന് നമ്മളന്നെ വിചാരിക്കും.
ആഹ് ഉം രാത്രി ആവുമ്പഴ്ത്തേക്ക് പിന്നെ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആകുമ്പഴ്ത്തേക്ക് ഫുള്ള് ആൾക്കാര് വന്ന് തൊടങ്ങൊല്ലോ അപ്പപിന്നങ്ങ് റോഡ് ഫുള്ളങ്ങ് തെര അ പിന്നെ വേറൊരു വേറൊരു ബീച്ച്ണ്ട് ഈ കടൽനെനെ സെയിം അത് പക്ഷെ അങ്ങനെ വല്ല്യ ആൾക്കൂട്ടം അങ്ങനൊന്നുമില്ല ഒരു ചെറിയൊരു ഇത് അവിടെ അങ്ങനെ വല വല്ല നമ്മളെ മറ്റേ ബീച്ചിന്റെ പോലെല്ല കടകളൊക്കെയുണ്ട് മറ്റേ ഉപ്പിലിട്ട സാധനങ്ങളും അങ്ങനത്തൊക്കെ ഉണ്ട് എന്നാലും മഏ
അവടെ ആ അവടെ ആള് കൊറവൊക്കെ ആവുമ്പം ആള് കുറവൊക്കെ ആബെ അവടെ കടകളും സംഭവങ്ങളൊക്കെ കൊറവായിരിക്കും ആ പൊതുവെ അങ്ങനെ ആയിരി ക്കല്ലോ വരുന്നെ അവ്ടെ കച്ചോടക്കാര ഏറ്റവും കൂടുതലാൾ കരവരുന്ന സ്ഥലത്തായിരിക്കും എപ്പഴും ഇടാൻ നോക്കുന്നെ അന്നല്ലേ ന്നമ്മ്ള് കണ്ടാഗർഷിച്ച് വാങ്ങു
അതെ അതെ ഉ അതെ ഉമ് അവടെ എങ്ങനെ ബീച്ചിലൊക്കെ പോവാറുണ്ടോ
ആ ബീച്ചില് അവര് വീട്ടുകാരേക്കായും കൂടെ പോയിട്ട് കൂടുതല് പോയത് കൂ കൂട്ടാരൂടെ
ആഹ
ആ അതാ ഞാൻ പറഞ്ഞെ ഇപ്പ ഈ ഇടയ്ക്കും പോയാര്ന്നു അന്നേരം നല്ല രസം എല്ലാരും കൂടെ പോവുമ്പം പിന്നെ അവടെ നമ്മക്ക് ഫോട്ടോ എടുക്കാ എടുത്തരാനൊ ക്ക ആൾക്കാരാണല്ലോ ഈ ഫോട്ടോഗ്രാഫ ബസ്സൊക്കെ ഇങ്ങനെ പൈസ കൊട്ത്തിട്ട് അപ്പൊ ന്നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെഒപ്പം നിന്നുള്ള ഫോട്ടോസൊക്ക അവരെടു തേരും
എടുത്തരാ ആഹ ആഹ
കൂട്ടുകാര്ടെ ആമ്പേ അത് വേറൊരു രീതി വീട്ട്കാര്ടെ കൂടെ പോവുമ്പോ വേറൊരു രീതി
ആ അവടെ അങ്ങനെ ഫോട്ടോ എടുത്ത് തരുന്നയ്ന് പൈസ മേടിക്ക
ആ പൈസ ന്നമ്ക്ക് എടുത്തിട്ട് ട്ട് അവ്ര് അത് ഒരു പെൻ ഡ്രൈവ് വഴി കണക്റ്റെയ്ത് നമ്മുടെ ഫോണിലോട്ട് ആക്കി തരും അയ്ന് പൈസ കൊട് പക്ഷെ ഒരു ഫോട്ടോയ്ക്ക് എത്രാ എനിക്കറിയ അല്ല അങ്ങനെ പൈസ കൊടുക്കണം അങ്ങനെ ഒത്തിരി കപ്പേരുണ്ട് അവടെ നമ്മളിങ്ങനെ ചെല്ല് നമ്മൾക് താല്പര്യംണ്ടോ ചോയ്ക്കും ഉണ്ടെങ്കി അവര് എടുത്തരും എന്നിട്ട് നമുക്ക് ഫോൺ വഴി തന്നെ അത് അയച്ചരുന്നെ ഉ പക്ഷെ നല്ല ഫോട്ടോസ് ന്നമുക്ക് കിട്ടും
ഇപ്പ ആ നമ്മള് ഫോണിൽ എടുക്കുന്ന ഫോട്ടോയുടെ കണക്കല്ലല്ലോ ക്യാമറ എടുക്ക ക്ക്‌ള് ഫോട്ടോക് എപ്പഴും ഒരു വെത്യാസം
ആഹ ന്നല്ല ക്ലാരിറ്റി ഉ
ആ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും അത് നമ്മള് ചെറുതായിട്ടൊന്ന് എഡിറ്റ്‌ ചെയ്താ മതി ജസ്റ്റ് ഒന്ന് ഇട്ട് ചെയ്താ നല്ല വൃത്തിയാവും
ആഹ ആഹ
താ അപ്പൊ ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റെയ്യുന്നവർകൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ കിട്ടാകി നല്ലയാണല്ലേ അതാ അതുംഅല്ല ന്നമ്മ്ള് എല്ലാരും കൂടെ ന്നി ക്ക്ത് ഫോട്ടോ കിട്ടേമ്ചെയ്യും മറ്റേത് എല്ലാരുംകൂടി നിൽക്കുമ്പോ വേറെ ആരോടെങ്കിലും ചോയ്‌ച്ചോരു ഫോട്ടോ എടുത്ത് തരോ വരുവോന്ന് ചോയ്ച്ച് അവര്ടൈ ഫോൺ കൊടുത്തിട്ട് ഫോട്ടോടുക്കാൻ പറ്റോ
അതെ അതെ ഞാൻ ആ ഈ സംഭവം ഇവിടൊന്നും കണ്ടിട്ടില്ല
ആ ആ അങ്ങനാവും എടുത്തേ അന്നങ്ങനെ ഞങ്ങള് എടുക്കയൊക്കെ ചെയ്ത് പിന്നെ കൊറെനേരം കടലിനകത്ത് ഇങ്ങനെ കടലമ്മ കള്ളീന്നൊക്കെ എഴുതി നമ്മടെ പേരൊക്കെ എഴുതി ആഹ അതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോവോ ഇല്ലയോ
ആഹ അയ്ഷ് അയ്ശരിക്കുള്ളതാ അങ്ങനെ മാഞ്ഞുപോവും
അത് അത് ഓർ എന്തായാലും തെര വരുന്നടുത്ത് നമ്മള് എഴുതി കഴിഞ്ഞാ അത് മാഞ്ഞു പോവും. ആ പക്ഷെ മേലോട്ട് എഴുതിയാ അത് മാഞ്ഞും പോവത്തില്ല.
ആഹ് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആൾക്കാര് ഇങ്ങനെ ചെയ്യുന്ന കണ്ടി പക്ഷെ പക്ഷേ കടലില് കീഴില് ചെന്നിട്ട് ഇങ്ങനെ എഴ്തിക്കഴിഞ്ഞാ മാഞ്ഞോ കടലിൻ്റെ അങ്ങേ സൈ ഇപ്പത്തെ ഇപ്പൊ കൊറേ ബാക്കിലോട്ട് വന്നിട്ട് എഴുതുമ്പൊ അതൊന്നും മാഞ്ഞു പോവത്തില്ല ഇത് വെ റുതേ അവിടെ എന്തായാലും ഒരിതുണ്ടല്ലോ അത്
ഇപ്പ തെര വരുന്നെടുത്താ നമ്മള് എങ്ങനെ എഴ് തിയാല് ത എന്തെഴുതിയാലും മാഞ്ഞു പോവും.
ആഹ്
ഇങ്ങനെ ബാക്കിലോട്ട് എഴ്തിയാ നമ്മള് പേരൊക്കെ ആയാലും ബാക്കിലോട്ട് എഴ്തിക്കഴിഞ്ഞാ അത് മായത്തി ഇഹ് അതാ അങ്ങന പി ന്നെ അതൊക്കെ ഒരു നല്ല രസ്വായിര്ന്ന് പിന്നെ ഞങ്ങള് ഗോ വേല് പോയ സമയത്തും അവടെ ബീച്ച്ന്ന് വെച്ചാ ഫേമസ് അല്ലേ
ആഹ് അതെ ബീ അവടെ ബീച്ചാണല്ലോ ഫേയ്മ്സായിട്ട്ള്ളത്.
ച്ചിലത് നന്നായിട്ട് എറങ്ങിപ്പോവാ അകത്തോട്ട്.
അതെയോ
ആ നമ്മടെ ഇവിട്ത്തെ കണക്ക് അപകടം അവ്ട്ത്തെ ബീച്ച്നില്ല അതോണ്ട് നമുക്ക് അക ബീച്ചിന്റെ കടന്റെ അകത്തോട്ട് കൊ കൊറച്ച് പോവാൻ പറ്റും
അ ഹ
ആ അങ്ങനെ അകത്തും നല്ല രസ അത് ഫ്രണ്ട്സിന്റെ കൂടെടെ ആവുമ്പോ
ആ അതെ അതെ ഫ്രണ്ട്സിന്റെ കൂടെ പോന്ന കൊറേയും കൂടെ നല്ല കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലങ്ങനെ ഫ്രണ്ട്സിന്റെ - കൂടെ പോയി കാരണം അങ്ങനെ എന്റെ പാരൻറ്സ് അങ്ങനെ വിട്ടിട്ടില്ല പക്ഷെ ഈപ്രാവശ്യം എന്തായാലും ഞങ്ങക്ക് നിർബന്ധമാണ് കമ്പേൽസറി - ആണ് ഒരു എ വെച്ചാ ഐ വി പോലത്തെ- ആഹ അഐവി ഇ പോെ അപ്പൊ അതുകൊണ്ട് എന്തായാലും പോണം അവര് ഹാങ്ങറിലാണ് ഞാന ഇപ്പോ നിൽക്കുന്നത്-
ആഹ പോയി നോക്ക് നല്ല ആയിരിക്കും
അല്ലെ ഫ്രണ്ട്സിന്റെപ്പ ആണ്
എങ്കിൽ ശരി
ഓക്കേടാ ശരി
ഉ